ഹലോ
ആഹ് കേൾക്കുന്നുണ്ടോ?
ആഹ് കേക്കുന്നുണ്ട്.
ഓക്കെ എന്തൊക്കെണ്ട് വിശേഷങ്ങളൊക്കെ?
അമ്മീണ്ട്ല്ല ആഹ് സുഖ സുഖാണോ?
അഓഹ് സുഖാണ്.
എന്താ ചെയ്യുന്നേ? ഞാൻ നേഴ്സിങ് പഠിക്ക്യാ. നേഴ്സിങ് പഠിക്കുവാ. ആഹ് എന്താ ചെയ്യുന്നേ?
ഇല്ല ഞാനിപ്പോ ഒന്നും ചെയ്യുന്നില്ല.
ആഹ്
ഹൗസ് വൈഫാണ എനിക്കൊരു മോനുണ്ട്. പിന്നെ എന്തൊക്കെയാ നിങ്ങടെ വിശ്
ഈനൊന്നു ഇല്ല സ്റ്റഡി ലീവ് കിട്ടിട്ടിരിക്കുവാ. എക്സാം ഒക്കെയാ.
അപ്പൊ
ആഹ് എക്സാം ഒക്കെയാ
ഓ ബി എസ് സി നഴ്സിംഗ് ആണോ?
ആഹ്
ഓഹ് ഓഹ് എക്സാമപ്പൊ എന്നാ വരുന്നേ?
എക്സാം വ്യാഴാഴ്ച വ്യാഴവും ഏഹ് തിങ്കളും
വ്യാഴോം തിങ്കളോ?
ഉം രണ്ടാം തീയതി ജൂലൈ രണ്ടിനും ആറാം തീയതിയും
ആഹ് ഓക്കെ ഓക്കെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചോ?
ആഹ് കഴിച്ചു. കഴിച്ചോ?
ഓഹ് കഴിച്ചു കഴിച്ചു ഞാൻ എവിടാ ഹോസ്റ്റലിൽ ന്നാണോ പഠിക്കുന്നെ? ആണോ
ആഹ്
ഓക്കെ വേറെ എന്തൊക്കെയ വിശേഷങ്ങളൊക്കെ എങ്ങനെ പോകുന്നു പഠിപ്പും കാര്യങ്ങളൊക്കെ
പഠിപ്പൊന്നും കൊഴപ്പോന്നുമില്ല. ഇപ്പൊ കൊറേ ഇന്നലെ ഫയലും കാര്യങ്ങളുവൊക്കെ റ്റ് ചെയ്തിട്ട് പ്രിൻസിപ്പളിന്റെ കൈയിന്ന് സൈനൊക്കെ കിട്ടി. അപ്പൊ ഇന്നലെ വൈകിട്ടാട ഇന്ന് വൈറ്റ്ല വൈ ഇന്നലെ വൈകിട്ട സ്റ്റഡി ലീവ് കിട്ടിയത്
ഓഹ് ഓഹ് ഓഹ്
ആഹ് ഞാനിവിടെ ബാംഗ്ലൂര് മാനസ കോളേജ് എന്ന് പറയ സ്ഥലത്ത ഭയ ബാംഗ്ലൂര് മാലൂര്ന്ന് പറയുന്ന ഒരു സ്ഥലവുണ്ട്
ഓ ഓ
അ മാലൂരിൽന്ന് പിന്നെ രണ്ട് മണിക്കൂറ് വേണം ബാംഗ്ലൂരിലോട്ട്
ബാംഗ്ലൂരുടെ ആ ആ
അത് നാലൂര്ന്ന് പറയുന്ന ഒരു സ്ഥലത്തായിട്ട് വരും
ഓക്കെ
ഒരു ഗ്രാമപ്രദേശത്ത ഒരു കോളേജാ
ആണോ അടിപൊളിയണോ കോജും
അ കോളേജ്കൈഞ്ഞ് കൊയപപം ഭയങ്കര സ്ടി ട്ട സ്ട്രിക്ട് കോളേജാ
എങ്ങനെ ആണോ സെറ്റ് ആണോ
ആഹഭയങ്കര സ്ട്ര ഭയങ്കര സ്ട്രിക്റ്റാ
കുലെ
ആ
യൗടെ ഹോസ്റ്റല് കോളേജിന്റെ അടുത്ത് തന്നെയാണോ അതോ കോളേജ് ഹോസ്റ്റൽ തന്നെയാണോ എങ്ങനെയാ
ആ കോളേജും ഹോസ്റ്റലും കൂടെ ഒരുമിച്ചാ
ഒരുമിച്ചാണ് ഓക്കെ അയിന്റെ പുറത്തൊക്കെ പോവ എന്നുള്ളത് പ്രയാസകരായിരിക്കും ല്ലെ
പുറത്താണെങ്കി ശനിയാഴ്ച രണ്ട് മണി തൊട്ട് നാല് മണി വരെ ഔട്ടിങ്
ഔട്ടിംഗങ് പോവാ അന് കൊയപ്പണ്ടാവൂല്ല ല്ലെ അതെങ്ങനെ അവരുടെ കീഴിൽ തന്നെയാണൊ അത നമ്മളെ
നമ്മ ഫ്രണ്ട്സും ഫ്രണ്ട്സും നമ്മൾ ഒരുമിച്ച് പോണം മരീചിക
ഓക്കെ ഓക്കെ
നാല് മണിക്കുള്ളി ൽ ഇത്കോളേജ്
ഹോ സിന്ന ആഗത്ത കയ വാണ്ടിവരുലേ ഒരുഹവർ പുറത്ത് പോ അ വീക്കലി വൺ ഡേ മാത്രം
ഇ ഇവിടെ ബുധനാഴ്ച ആണെങ്കിൽ ഇവിടെ അടുത്ത കൊറച്ച് കടകളിൽ പോവാൻ സൈഡ് ഷോപ്പിന്
ആ ആഹ് ആഹ് ആ
ഠ് പ്ലടൈംണ്ട് ബുധനാഴച്ച
ബുധനാഴ്ച
ആ അത് അഞ്ച്
അത് അഞ്ചേകല് തൊട്ട് അഞ്ച അമ്പത് വരെ
അയ്യോ വെറും അര മണിക്കൂർ മാത്രം
ആ
ഓ ഭയങ്കര റിസ്ക് അലേ കറക്റ്റ് ടൈമിംഗ്ആവുമ്പോഴേ അതെ വൺവർ ഒന്നുംല്ലാതെ എങ്ങനെ ർച്ചേഴസിങൊക്കെ നട
ഫുൾ ടൈം പഠിത്തം മാത്രഉള്ളൂ
ആഹ് അതെ അതെ വൺ അവർ കി ട്ടിയാ തന്നെ നമ്മുടെ ഒന്നും പർച്ചേസിംഗ് ഒന്നും ഒന്നും എവിടേം എത്തൂല്ല ചെറിയ ഒരു പ സിംഗ് ഒക്കെ നടക്കുക എന്നല്ലാതെ നല്ല കഥ
ആഹ്
ഇനി ഓ ഞാൻ ഫുഡ് കഴിച്ച് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു
ആഹ് ഞങ്ങൾ കഴിച്ചു ഒരു റൈസ് എങ്ങാണ്ട് ബിരിയാണി പോലത്തെ ഒരു റൈസ്
ഏഹ്
ആഹ് ആഹ് ഇവിടെ വെള്ളിയാഴ്ചയും പിന്നെ ബുധനാഴ്ചയും ഞായറാഴ്ച റൈസാ രാവിലെ എല്ലാം
ഓഹ്
പിന്നെ തിങ്കളാഴ്ചയും ശനിയാഴ്ചയും ദോശ വ്യാഴാഴ്ച ഇഡലി തരും
ആഹ് ആഹ് ആഹ്
ആഹ് ചൊവ്വാഴ്ച ഉപ്പുമാവ്
ഓഹ്
ഇവിടെ ചപ്പാത്തി ഉണ്ടായിരുന്നു ഞായറാഴ്ച പക്ഷേ ഗ്യാസിന്റെ ഒക്കെ ഇഷ്യൂ വന്നില്ലേ
അതെ അതെ
നിർത്തി അതെല്ലാവരും
ചപ്പാത്തിയൊക്കെ ഒഴിവാക്കീട്ടുണ്ടാവും അല്ലേ
അതെല്ലാം നിർത്തി
അതെ അതെ ഇപ്പൊ എന്താ അവസ്ഥ ഫുഡും കാര്യങ്ങളും ഒക്കെ എങ്ങനെ ടേസ്റ്റി ആണോ പൊതുവേ പറയാറ് ഹോസ്റ്റൽ ഫുഡ് ഈ ജയിൽ ഭക്ഷണത്തേക്കാൾ മോശം ആണ് എ
അതെ ജയിലിനേക്കാൾ
അവിടെയും അങ്ങനെ തന്നെയാണ് അല്ലേ
ആഹ് ഇടയ്ക്ക് നല്ല ഒന്ന് ഉണ്ടാക്കി തന്നു കഴിഞ്ഞാൽ പിറ്റേ ദിവസം പന്ന ഫുഡ് ഉണ്ടാക്കി തരും
ഉം ഉം ഉം നമ്മള് ഏഹ് നമുക്ക് അനു അനുഭവമില്ല പക്ഷേ പറഞ്ഞു കേട്ടിട്ടുണ്ട് അത്രയും മോശമാണ് ഫുഡ് കാര്യങ്ങളൊക്കെ വരുന്നത് എന്നുള്ളത്
എങ്ങനേലും വീട്ടി പോയാ മതിയാരുന്ന്
സത്യം ആകെ മടുത്തു പോകൂലേ നേരാവണ്ണം
ണ്ട് അത് കഴിഞ്ഞ് അന്ന് പെട്ടെന്ന് വീട്ടിൽ പോയാ മതിയാരുന്ന്
ഇപ്പോ എത്ര വർഷം ആയി
ഇപ്പൊ സെക്കൻഡ് ഇയറിലെ തേഡ് സെമ്മാ ഇപ്പൊ സെം ബേസ് ആക്കിയല്ലോ
അതെ അതെ അതെ ആഹ് ആഹ് ആഹ് തേഡ് സെം ആയി ല്ലേ
അത് തീർന്ന് ഇനിയിപ്പോ എക്സാമും കൂടെ കഴിഞ്ഞ് കഴുമ്പോ തേഡ് സെം ഫുൾ കംപ്ലീ
ഫുൾ കംപ്ലീറ്റ് ആയി ഇനി പിന്നെ
ഇനിയിപ്പോ ഫോർത്ത് സെം ഇല്ല അത് ഒരു ജൂലൈ പതിനേഴാം തീയതി വരെ ഞങ്ങൾക്കിവിടെ എക്സാമാ അത്
എക്സാമ് ആഹ് പിന്നെ ആണ് ക്ലാസ്സ്‌ സ്റ്റാർ
ആഹ് ആദ്യം ഞങ്ങടെ എക്സാം നടക്കാൻ പോകുന്നത്
റിസൾട്ട് കാര്യങ്ങളൊക്കെ എങ്ങനാ വരാ പെട്ടന്ന് വരുമോ അതോ ലേറ്റ് ആവുമോ
റിസൾട്ട്‌ ചിലപ്പോ നേരത്തേ വരും ഇല്ലേ ലേറ്റ് ആകും നമ്മളെ ഇട്ട് പറ്റിക്കും ഒരു ഗ്രൂപ്പ് ഉണ്ട് ഇവർ ക്ക്
ആഹ് ആഹ
റിസൾട്ട് ഇന്ന് വരും നാളെ വരും എന്നെന്നും പറഞ്ഞ് ഇങ്ങനെ ടെൻഷന ഒക്കെ അടിച്ചിരിക്കും
അതെ അതെ അതെ
സെക്കന്റ്‌ സമ്മിന്റെ റിസൾട്ട് ഇട്ടത് രാത്രി രണ്ട് മണിക്ക എങ്ങാണ്ട്
ഓ
അത് ഞങ്ങൾ അറിയുന്ന ആ അഞ്ചുമണി നാലുമണിയൊക്കെയാ അമ്പലം അറിയുന്നത്
അപ്പോഴല്ലേ നമ്മള് പിന്നെ നീക്കുന്നുള്ളോ
ആഹ പക്ഷെ ഒരു ദിവസം ആണെങ്കിൽ റിസൾട്ട് കുറെപേര്ങ്ങനെ കറി നോക്കുമ്പോ ലൈറ്റ് ബ്ലോക്ക് ആകും
അതെ അതെ ഒരേ സമയം ഒരുപാട് പേര് നോക്ക
ആ പിന്നെ അവര് വീണ്ടും ബ സ്ട്ട ഇടാം അപ്പൊ നമുക്ക് ഭയങ്കര ആായ
അതെ അതെ അതെ
എങ്ങനെയ അവന ഇങ്ങനെ പേടിപ്പക്ക് വരുത്തി
അതെ അതെ അത് ശരിയാ പിന്നെ അതുമല്ല എല്ലാരും കൂടെ ഒരുമിച്ച് നോക്കിയാല് കിട്ടൂല്ല
ആ
എസ് എസ് എൽ സ റിൾട്ട ആണെങ്കും പ്ലസ്ടു റിസൾട്ട ആണെങ്കിലും ഒക്കെ അങ്ങനാണല്ലോ ഓക്കെ എല്ലാരും ഇങ്ങനെ വെയിറ്റ് ചെയ്ത് ഇങ്ങനെ ഇരിക്കുന്ന സമയണല്ലോ ആ ഒരു ടൈം
ആഹ ഇനി ഇപ്പ എക്സാം ക ഉ ഇപ്പൊ എക്സാം കഴിഞ് ഇന അടുത്ത മാസം ഇനി പ്രാക്ടിക്കലും കൂടെ ണ്ട് എക്സാം കഴിഞ്ഞിട്ട് തിയറി എക്സാം കഴിഞ്ഞിട്ട്
ആഹ് ആഹ ആഹ
അതും കൂടെ കഴിഞ്ഞഞ് കഴി ആ അതും കൂടെ എല്ലാം കഴിഞ്ഞ് കളക്ഷൻ എല്ലാം കഴിഞ്ഞു കിട്ട് റിസൾട്ട് വരുത്തുള്ളൂ പിന്നെ ഓണത്തിന് വീട്ടിൽ പോകും
ആഹ ആഹ് ഓണത്തെ എത്ര ദിവസം കൂടുമ്പോഴ നാട്ടിൽ വരാ വീട്ടക്ക് വരാ
വീട്ടിലേക്ക് വരുന്നേ ഓണത്തിന് വരും പിന്നെ ഈസ്റ്ററിന്റെ ലീവ്ണ്ട് ആ പിന്നെ ലീവ് ഇത്രയേ ഉള്ളു
ഓ അത്രയേ ഉള്ളൂ
ത്രന്ന് പറയുമ്പോ ക്രിസ്മസിന്റെ ലീവ കുറച്ചും കൂടെ കിട്ടത്തുള്ളൂ
ഓണത്തിന് എത്ര ദിവസം ലീവ് ഉണ്ടാവും
ഓണത്തിന് പത്ത് ദിവസം
പത്ത്ദിവസം ക്രിസ്മസിന് അതേ ലീവ് തന്നെ അല്ലേ പ
ക്രിസ്മസിന് കൊറച്ച് നീട്ടി ലീവ് കിട്ടും ഇങ്ങനെ എക്സാം അനുസരിച്ച് ഫസ്റ്റ് ബാച്ച് ആർക്കാണോ എക്സാം തീരുന്നേ അവർക്ക് വീട്ടിൽ പോകാം
ഓ ഓ
ക്രിസ്മസിന്റെ ലീവ് കഴിഞ്ഞഞ് വന്നിട്ടേ ഉള്ളൂ പ്രാക്ടിക്കലക്കെ
ആ് ആ് ആ് ഇതുപോലെ സ്റ്റഡി ലീവ് വരുന്ന സമയത്ത് നാട്ടു പോവാൻ പറ്റില്ല അല്ലെ
ഇല്ലാതന്ന് സമ്മതിക്കത്തില്ല
ആഹ ആഹ് എന്ന നാട്ടു പോയിട്ട് പോയാ പഠിക്കല് കുറവാാവും ചെയ്യും നാട്ടില് വന്നാലേ വീട്ടില് വന്ന കഴിഞ്ഞാ പിന്നെ പഠനം ഫ്ലോപ്പ ആായി പോവുകയും ചെയ്യും കാരണം എന്താ വെച്ചാല് നമ്മളിങ്ങനെ ആ ഒഴക്കി പോകല്ലോ അവിടെ തന്നെ ആകുമ്പോ അത് നല്ല അതെ അതെ നല്ല രീതിയിൽ മുന്നോട്ട് പോ
ഇവിടെല്ല ഇവിടെ എല്ലാരും ഇങ്ങനെ ഇന്ന് പഠിക്കുന്നതാണ് നമ്മള വിരുന്ന് പഠ
അതെ അതെ വീട്ടിലാവകുമ്പോ നമ്മുടെ വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെയിട്ട് അങ്ങനെ അങ്ങനെ
ഉ ഉ എ നോക്കിയാ പഠിക്കുന്നത് ഫോണില് അവര് നോട്ട് തരും അല്ലാും നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ ഫോണിൽ നിും സാറ്റജി വ നോട്ട്ഴുതി എടുത്ത് ബുക്കില് വെക്കും
ആ അതെ അതെ
ഇരുന്ന് പഠിക്കും ഇവർക്ക് കൂടുതലും വേണ്ടത് പ്രസന്റേഷന ആ ഒരു ചെയ്രികണം
അതെ അതെ
ഇത്ര സമയുള്ളൂ ഒരു സബ്ജക്ട് എഴുത ഒമ്പതു മണി തൊട്ട് പത്തര വരേറ്റൈരുന്നുള്ളൂ
ഒന്നര മണിക്കൂറല്ലേ അയി ഒരുപാട് കൊക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ടോ
ഒത്തിരി ക്വസ്റ്റ്യൻസ് ഉണ്ട് അതിനുള്ളിൽ നമ്മൾ എല്ലാ ക്വസ്റ്റ്യനും അററ അറ്റൻഡ് ചെയ്യണം
എല്ലാ കുഷ്യനും അററനെയും വേണം
അതുകൊണ്ട് നല്ല ടഫ നല്ല പേടിയും വരും എക്സാമിന്റെ സമയം ആവുമ്പോ
ഇതുവരെ ഉള്ളതൊക്കെ പോസിഡ അല്ലേ
ആ ഇതുവരെയുള്ള ഫസ്റ്റ് ഫുള്ള് പാസ്ായി
ഓക്കെ
എന്നാ വെക്കവാണേ ശരിയന്നാ
ആ ഓക്കെ ഓക്കെ